ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടാ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് എന്നാ ഉണ്ട് വിശേഷം സുഖം തന്നെ. ഭയങ്കര മഴ മഴ പെയ്തു കൊണ്ടിരി ക്കുന്ന അതുകൊണ്ട് ഇങ്ങനെ ഇര്ക്യ.
എന്നോ. തൊടങ്ങി ഇന്നലെയൊക്കെ. മഴയാർന്നോ
ആ ഇന്നലെ ഫുള്ളും മഴയാര്ന്ന് ഇന്ന് തോന്നൊന്ന് ഒന്ന് രാവിലെ ഒന്ന് തോന്നുന്ന് തുണിയക്കെ അങ്ങോട്ടൊന്ന്. കൊണ്ട് വിരിക്യയാരുന്നു. അപ്പം തന്നെ താണ്ട വീണ്ടും മഴ പെയ്ത് വീണ്ടും പെറുക്കികൊണ്ടുവന്ന് ഓ ഇട്ട്
ആ ഇന്ന്. കൊർച് മഴയാന്നും പർഞ്ഞ്. ഓറഞ്ച് അലർ ത്തേക്ക പറഞ്ഞേക്ക്ണ പഷേ. അതൊണ്ട് തുണിയിടാം പറ്റൂല. തുണിയിട്ട. നമ്മള് മോളികേറിയാലോക്കെ തെന്നി വീഴും. വാർക്കപൊർത്തെറിയാലേ
ആ. അത് തന്നെ ആ ആ
വയങ്കര തന്നെലല്ലേ
ആന്ന് ആന്ന് രാവിലെ ജോലിയൊക്ക കഴിഞ്ഞാ ആ കഴിഞ്ഞു കഴിഞ്ഞു
എന്താർന്ന്
ഇന്ന് അതായിരുന്നു ഇഡ് ഇഡ്ലി സാമ്പാറു ആയിരുന്ന് അതെല്ലാം കഴിച്ചു ആ ജോലിയൊക്കെ കഴിഞ്ഞു വന്നത ആ നൈറ്റായിരുന്നു അതൊക്കെ കഴി ആ ആ
ആ എന്ത്. ജോലിക്കാ പൊണേ
ഹോസ്പിറ്റൽല്ലാ അതാ ഇനി ആ ഇനി വയിട്ട് പോണ. ആ ഇനി വയിട്ട് പോണം വയിട്ട് പോണം ആ ഈ ഇനി ഒരാഴ്ച നൈറ്റ
അപ്പ നോക് ഇനി. ഒർങ്ങണ്ടേ അപ്പേ
ഓ ഒർങ്ങണ ഇനി എനികാണങ്കി പകല് അങ്ങനെ കെടന്നാ ഒറക്കം വരത്തില്ല അങ്ങനെ ഒരു കൊഴപ്പൊണ്ട് ആ അതൊരു വല്ല്യവിഷയ ആ ഇപ്പൊ ഇന്നലെ മൊതല്. നൈ റ്റ് തൊടങ്ങിയതാ സാറ്റ. ശനിയാഴ്ച മുതല് തൊടങ്ങി ഇപ്പൊ ശനിയും ഞായറും രണ്ട് നൈറ്റ് കഴിഞ്ഞു ഇനി വരുന്ന ശനിയാഴ് ച്ച ഒള്ളൂ നൈറ്റ് തീരത്തൊള്ളൂ കണ്ടിന്യൂ ആ കടിൻ കണ്ടിന്യു ഏഴു നൈറ്റാ അപ്പൊ ഹോ ഹോസ്പിറ്റൽലാണ് ഹോസ്പിറ്റൽലെ ഹോസ്പിറ്റൽല് ചെന്നിട്ട് ഒരു പതിനൊ ഒരു മണി വരെ ആ ഇരുന്ന് കഴിയുമ്പോ നമക്ക് കേറി. കെടക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ വർക് വല്ലോം വരുവാണെങ്കി എഴുന്നേറ്റാ മതി ആ ആ ആ അ പ്പം ആണെങ്കി എനിക്കാണെങ്കി. ഒരു സത്യം പർഞ്ഞാ ഒരു പത്ത് മണി മുതല് അങ്ങ് ഒറക്കം വരുവാ പത്ത് മണി മുതല് ഞാനിരുന്ന് ങ്ങനെ ഒറക്ക ഒറക്ക ഒറക്ക ഒറക്കം വരും പിന്നെ ഞാനിങ്ങനെ എന്തങ്കിലൊക്കെ ഫോണില് എന്തെലോക്കെ കാണുകയും പിന്നെ എഴുന്നേറ്റ് നട കുക്കെ ചെയ്യും. മൊകൊക്കെ പോയി കഴുകും ഇങ്ങനെയൊക്കെ ഒറക്കം കളയും ആ കളയുംപഷേ പകല് എന്ത്‌ ചെയ്താലും ഒറക്കം വരത്തില്ല പിന്നെ അതുപോലെ നമ്മള് ഈ മൂന്ന് നൈറ്റ് നാല് നൈ റ്റെക്കെ ആയി കഴിയുമ്പോ ഒരു ഉച്ച കഴിയുമ്പോ അ അതുപോലും. നളങ് ക്ഷീണൊമൊക്കെ ആയി കഴിഴുമ്പോ ഉച്ച കയിഞ്ഞ് ചെലപ്പോ അങ്ങോട്ട് കെടന്നാ ഒരു മണിക്കൂർ ഒന്ന് ഒറങ്ങും. ഓര് വരും ഈ ആദ്യത്തെ രണ്ട് നൈറ്റൊന്നും ഒറക്കം വരത്തെല്ല. അത് നമ്മളല്ല ആ. ആ ഒറങ്ങിയേന്റെ ഒരു ഇത് കെടക്കുന്നതാ ഇനി പ്പ ഈ. രണ്ട്സം കഴിയുമ്പോഴത്തേന് തലവേദനയൊക്കെ ആകും ആവുമ്പോ ഉച്ച കഴിയു ആ അന്നേരത്തേന് ഒന്ന് ഒറങ്ങും
ആ അപ്പ എങ്ങനെ മാസ്ത്തില് ഒര്റാശ്യം നൈറ്റ്. വരോ
ആ മാസ്തി. ഞങ്ങള് നാലു പേരാ ഡ്യൂട്ടിക്കുള്ളത് അപ്പൊ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂ റൊട്ടേഷൻ ചെയ്യും അപ്പൊ മാസം നാലാഴ്ചയല്ലേ ഒള്ളത് അപ്പൊ ഒ ഒരാഴ്ച ഒരാക്ക് നൈറ്റ് വരും ആ ചെല മാസങ്ങളില് ആ പിന്നെ എല്ലാ മാസവും കിട്ടും പിന്നെ ചെലർക്കാർക്കെങ്കിലു എന്തെങ്കിലും വയ്യായിയോ ആ ബുദ്ധിമുട്ടോ വന്നാ ചെലപ്പം മുന്നോട്ട് കേറി നൈറ്റ് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാ നമ്മള് ആ അങ്ങനെ അതുകൊണ്ടങ്ങനേനെ ഹോസ്പിറ്റലല്ലേ ട്വന്റി ഫോറവറും ആള് വേണം അത്കൊണ്ട ആഹ് ആ ആന്ന് പിന്നെ നമ്മള് പിന്നിങ്ങനെ നമ്മളങ്ങ് വർഷങ്ങള് കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയത് കൊണ്ട് നമ ക്കിപ്പതൊരു വല്ല്യ ബുദ്ധിമുട്ടില്ല ആഹ് ഇങ്ങനെങ്ങനാ ആഹ് ഒരൂസം ഡ്യൂട്ടിക്ക് പോയില്ലേലാ വെഷമം ഇല്ലെല്ലാരേം കണ്ട് ആഹ് മക്കളൊക്കെ വളർന്നതാ മക്കളൊക്കെ വളർന്ന് അവര് ഏ പഠിക്ക്യാ പഠിക്ക്യായിര്ന്ന് ബാഗ്ലൂരില് ആഹ് ഒരാള് പഠിത്തം കഴിഞ്ഞ് ഇപ്പം രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റെയ്യുന്നു
അതെ ജോ വല്ല്യ പിള്ളേരായല്ലേ?
ആഹ് വല്ല്യ പിള്ളാരായി.
ആഹ് എത്രാള്ണ്ട് രണ്ട് പേരാ?
രണ്ട് പേര് ഒര് മോനും ഒര് മോളും ഏഹ് മൊ മോള് ആഹ് അവര് പഠിക്കയായിര്ന്നു പൊറത്ത് ആഹ് ഇത് ആഹ് നഴ്സിങ്ങിന് പഠിക്കായിരുന്നു അത് കഴിഞ്ഞു അത് കോഴ്സൊക്കെ കഴിഞ്ഞു ആഹ് അത് തന്നെ പൊറത്തൊക്കെ പോയാല് എന്തെങ്കിലൊക്കെ ഒര് ജീവിതമാർഗാവൊല്ലോ അത്കൊണ്ടവർക്ക് ഹാ ആഹ് അങ്ങനെ അത് തന്നാ മോന് അതിന്റെ സർട്ടിഫിക്കറ്റൊക്കെ കി ട്ടീ ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്ക്ന്ന് പൊറ ത്ത് പോകാനുള്ള പ്രോസസിങ്ങൊക്കെ നടക്കുന്നു മോള് നാലാം കൊല്ലം ആഹ് ഫസ്റ്റ് സെമ്മിന്റെ എക്സാമാ അടുത്ത മാസം അവളുടേതും കഴിയാറായി. അങ്ങനെ മോനും ഒര് മോളും ആഹ് അങ്ങനെയൊക്കെ ആഹ് നാലാമത്തെ ഫസ്റ്റ് സെമ്മ് കഴിയാൻ പോണ് ആഹ് ഇനിയിപ്പൊ ഒര് സെമ്മും കൂടൊണ്ട് ഡിസംബറോട് കൂടി കഴിഞ്ഞവിട്ന്ന് പോരും
ആഹ് അവക്ക്പ്പൊ ഇതായിട്ട് ചെയ്യണ്ടേ ഇന്റേൺഷിപ്പും ചെയ്യണ്ടേ?
ഇന്റേൺഷിപ്പിന് അവര് പൊറത്ത് പോയി ഒര് ഒര് ഇനി ഒരെക്സാമൂടെ ഒള്ളൂ ഇനി ഈ ജൂണ് ജൂലൈയ്ലുള്ള എക്‌സാമ് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഓഗസ്റ്റിലവരെ ഇന്റേൺഷിപ്പിന് വിടുവാ ആഹ് പിന്നെ ഡിസംബറി ഈ ഡിസംബറില് തിരിച്ച് ചെന്നിട്ട് ആഹ് ഒര് പ്രാക്ടിക്കലെ ക്സാമൂടൊണ്ട് അത് കൂടെ കഴിഞ്ഞ് ജനുവരിയോട് കൂടി അവര് എല്ലാം അവിടന്ന് പാക്കപ്പ് ചെയ്യും
ആഹ് അങ്ങനെയാണല്ലേ പിന്നെന്നട്ട് അവർക്കെവിടേലും കേറാം
പിന്നെന്നിട്ട് വന്നിട്ട് അവിടത്തെ രജിസ്ട്രേഷനാദ്യം ആവണം ആഹ് ഏതാ കർണാടക റെജിസ്ട്രേഷനായിട്ട് പിന്നെ നമ്മ്ടെ ഏ കേരളാ റെജിസ്ട്രേഷനിലേക്കൊക്കെ മാറ്റണം അല്ലെ പിന്നവിടെ നിന്ന് തന്നെ പോ പൊറ ആഹ് പൊറത്ത് പോകാനുള്ള ഇതങ്ങ് ചെയ്യണം പൊറ ത്ത് പോകാനുള്ളത് പഠിക്കണ്ടേ ഇനി പൊറത്ത് പോകാൻ വേണ്ടി വീണ്ടും കോഴ്സുകളെടുക്കണം
പഠിക്കണോല്ലേ
ആഹ് പഠിക്കണം അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് അവിടെ എന്നാ ഉണ്ട് വിശേഷം മഴയൊണ്ടോ?
ഇവിടെ മഴയ്ണ്ട് ഇന്നലെ തീ തോരാ മഴയാർന്നു ഇന്നലെ മാത്രം ഇന്നലെ ഫുൾ ടൈം മഴയാർന്നു
ആഹ് ആഹ് അവിടൊക്കെയെന്നാ കൃഷിയാണോ കൃഷിയാണോ അതോ
കൃഷിയല്ല ഞങ്ങക്ക് ഞങ്ങള് കൃഷീന്ന് പറഞ്ഞ ഞങ്ങക്ക് പത്ത് സെന്റ് സ്ഥലാ ഉള്ളത് ആ സ്ഥല ത്ത് മൂന്ന് തെങ്ങ്ണ്ട് ഒര് റമ്പൂ ട്ടാന്ണ്ട് പിന്നെ അല്ലറ ചില്ലറ ഇച്ചിരി ചെടികള്ണ്ട് അല്ലാണ്ട് കൃഷി സംബന്ധമായിട്ട് അങ്ങനെ ഒരുപാട് കൃഷി ക്കൊന്നും ഇവ്ടെ വയ്ക്കാൻ പറ്റൂല നിങ്ങക്ക് കൃഷിയൊക്കെ ഇണ്ടാ?
ഞങ്ങക്കിവിടെ റബറൊക്കെയാര്ന്നു അല്ലാതെ വല്ല്യ കൃഷിയൊന്നുവില്ല പിന്നൊര് പേരയുണ്ട് മാവൊണ്ട് ചക്കയൊണ്ട് അങ്ങനെ യൊള്ള കാര്യങ്ങളെല്ലാം ഒണ്ട് മാവും ചക്കാ പേര ആഹ് ചക്കയുണ്ട് ആവശ്യത്തിന് പൊഴിഞ്ഞു വീഴുവാ എന്നുവെച്ചാ ഈ മഴയും കാ റ്റും കേറുമ്പഴത്തേനെ ഇതിന്റെ ഈ ഇതിന്റെ ഞെടുപ്പിന് കട്ടിയില്ല. അതുകൊണ്ട് ഇത് പൊത്തോന്നങ്ങ് ലീക്ക താങ്ങി ചായ താഴെ വീണ് അതെല്ലാം കണ്ണി പക്ഷേ വേറുവാ ആഹ് നമ്മൾ ഒരെണ്ണം എടുത്ത് വേവിക്കും. ആഹ് വേവി വേവി ഒന്നോ എല്ലാം വേ വിക്കും ഒന്നരണ്ണം എടുത്ത് പഴിപ്പിക്കും പിന്നെ ആരെങ്കിലൊക്കെ കൊണ്ടുന്ന് പശുവിന് കൊടുക്കാൻ കൊണ്ട് പോകും. അങ്ങനെ ആഹ് അങ്ങനെ മാങ്ങയും ഉണ്ട് മാങ്ങ ആന്നെങ്കി ഈഹ് എന്ത് കിളിച്ചുണ്ടൻ മാങ്ങായ അതാന്നെങ്കി ആ മാ ഉപ്പിലിടാൻ നല്ലതാ നമ്മള് അച്ചാർ ഇടാൻ. ആഹ് പഴിപ്പിക്കാറാവുമ്പോഴത്തേന് ഇതിനകത്ത് പുഴു കേറും. പുഴു കേറും ആഹ് ഈഹ് ആഹ് ആഹ് കൊഴ അപ്പൊ അതായി ഇനിയിപ്പ മഴ അങ്ങോട്ട് കയറി കഴിയുമ്പൾ അതിനകത്തോട്ട് നമ്മള് വെള്ളം കേറിയിട്ട് പുഴു അങ്
പുഴു കേറും ശരിയാണ്.
ആഹ ആഹ ആന്ന് ആന്ന് അങ്ങനെ പിന്നെ ഞങ്ങടെ ഹോസ്പിറ്റലിലാണേ ചുറ്റും മാങ്ങായ അവിടാണെങ്കിൽ ഇതാ വെള്ളമൂവാണ്ടൻ മാവാ അപ്പൊ അവിടുന്ന് കൊറേ മാങ്ങ കഴിച്ചായിരുന്നു ഈ പ്രാവശ്യം.
നിക്ക് കൊണ്ടരാവോ അങ്ങനെ ഇടുക്കാവോ
കൊണ്ടുവരാ കൊണ്ടുവരാ കൊറച്ചൊക്കെ പറയ പൊഴിഞ്ഞൊക്കെ വീഴുമ്പോ ഇങ്ങനെ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവര് ഇങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ നെറ്റ് ഉപയോഗിച്ച് പറിക്കുന്നവരു വന്ന് പറിക്കും. കൊടുക്കും ആഹ് ഒന്നിച്ച് ആഹ് അപ്പൊ നമ്മടെ താഴെ വീഴാതെ തന്നെ പറിക്കുന്നതല്ലേ അപ്പൊ നമ്മള് ആഹ് ആഹ് ഇച്ചിരി നമ്മള് ഏഹ് ര ര രണ്ട് കിലോ നൂറ് അങ്ങനെ വെച്ച് നമുക്ക് ഏഹ് കിട്ടും. തരും അത് നല്ല ടേസ്റ്റി ഉള്ള മാങ്ങയാ എന്ന് വച്ചൽ നെലത്ത് വീഴുകയും കൂടെ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ആഹ് കൊണ്ടുവന്ന് ഭരണിക്കകത്തോ വല്ലാം അട ആഹ് പഴി പ്പിക്കാൻ പറ്റും.
ആഹ് ആഹ് ആഹ് ആഹ് ഈ പിന്നെ ച ഉന്തന്ന ഉച്ചക്കത്തേക്കൊക്കെ പാ
എന്തോ
ഉച്ചക്കത്തേക്കെന്തുന്നാ
ഉച്ചക്കത്തേക്ക് ചോറൊക്കെ വെന്ത് അന്നെങ്കി കൊഞ്ച് കിട്ടിയായിരുന്നു അത് തീയല് വെച്ച് വറത്തരച്ച് തീയല് വെച്ച്.
തീയൽ വെച്ചല്ലേ അപ്പോ ആ പണിയൊക്കെ കഴിഞ്ഞ്.
ആഹ് കൊഞ്ച് എന്താ ചെയ അത് ഞാൻ വന്നപ്പഴത്തേനും ഇവിടെ അമ്മയെല്ലാം ചെയ്തു വെക്കും. അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ആഹ് അത് കഴിഞ്ഞത് ഇനി വരുമ്പോ തന്നെ ഒമ്പത് മണിയൊക്കെ കഴിയും പിന്നെ വന്ന് നമ്മള് ഫ്രഷായി ഏഹ് വരുമ്പഴത്തേന് പിന്നെ മ്മ്മ അമ്മയെല്ലാ ചെയ്യുന്നത് കൊണ്ട് പിന്നെ വന്ന് തുണി കഴുകോ പിന്നെ ഈ പട്ടിക്ക് ചോറ് കൊടുക്ക് രണ്ട് തത്തമ്മയുണ്ട് ഒര് ണ്ണാനുണ്ട് ആഹ് അതിനെ കൂടെല്ലാം ഒന്ന് വൃത്തിയാക്കും ഈ മഴ കാരണം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ തത്തമ്മേന്റെ ട്രേ ഉണ്ടല്ലോ താഴെ വീഴുന്നേ നമ്മുടെ കാഷ്ടമൊക്കെ വീഴുന്നേ ആഹ് ട്രേയും പൂട്ട് തീരുന്ന ട്രേ എല്ലാം വൃത്തിയാക്കാതിരിക്കുകയായിരുന്നു. അപ്പൊ അതെല്ലാം പൊറ ത്ത് കൊണ്ടുപോയി തേച്ച് കഴുകി ഉണങ്ങാനവിടെ വെച്ചപ്പം മഴ വീണ്ടും വീഴ്ന്ന് കണ്ടോണ്ട് വീണ്ടും എടുത്ത് കൊണ്ടുവന്ന് എല്ലാത്തിനേം അകത്തൊരു മുറിക്കകത്ത് കൊണ്ടുവന്ന് വെക്കും പൊറത്ത് വെച്ച് കഴിഞ്ഞാൽ വല്ല പാമ്പോ വല്ലോം കയറോന്ന് വിചാരിച്ച് ഞങ്ങള് അ ടുക്കളേടെ തന്നെ രണ്ടടുക്കള ഉള്ളതിന്റെ ഒരു സൈഡിലാ മാറ്റി വെക്കുന്നേ ഉം അത് വച്ചേക്കണേ പിന്നൊരു ആഹ പിന്നെ ഒരു അക്കേറിയോ ഉണ്ട് അതി ആഹ വെക്കത്തില്ല അക്കേറിയോ ഉണ്ട് അതിനക ഒരു മീനുണ്ട് ഇടക്ക് ഇങ്ങനെയൊക്കെ പിള്ളേരി ഈ ഉള്ള സമയത്തൊക്കെ ഇതിനെയൊക്കെ വാങ്ങിക്കുന്ന അവരെല്ലാം സ്ഥലം വിട്ട് ഇപ്പൊ നമ്മള് വേണ്ടി അതിനേക്കെ നോക്കാൻ
നോക്കാൻ അത് വേണ അതന്നെ പിന്നെ ആ മിണ്ടാ പ്രാണികള് ഇള്ള നമ്മള് നോക്കാതിരിക്കാൻ പറ്റൂല
പറ്റൂല പിന്നെ അങ്ങനെ
ആഹ് അപ്പ ഉച്ചക്കത്തെ റെഡി ആയില്ല അപ്പൊ വന്ന് കഴിഞ്ഞാ പിന്നെ വല്യ പ്രത്യേകിച്ച് പണിയില്ല
വല്യ പണിയില്ല ഇന്നിപ്പ അമ്മ അങ്ങ് രാവിലെ ഈ കൊഞ്ച് ഇന്നലെ ഞാൻ വൈകിട്ട് വന്നപ്പോ പൊളിച്ചു വെച്ചിട്ടായിരുന്നു പോയത് അപ്പൊ പിന്നെ അമ്മാമ്മ അത് രാവിലെ അങ്ങ് ത് തീയല് പോലെങ് ആക്കി പിന്നെ ചക്കക്കുരു ആ ചക്കക്കുരു തോരനും വ പിന്നെ സാമ്പാറും ഇരിപ്പുണ്ട് അപ്പൊ പിന്നെ ഇനി അത് മതി ഇന്ന് ഇനി ആഹ് ആഹ് മതി മതി പിന്നെ അച്ചാറൊക്കെ ഇരിപ്പോണ്ട് ആഹ് അച്ചാറും തൈരും ഒക്കെ ഇരിക്കുന്നു അതൊക്കെ മതി ഉം ആഹ് ആഹ് ആഹ് ആഹ്
ആ ഞങ്ങക്ക് രാവിലെ അപ്പം ആര്ന്ന് അപ്പ ഉണ്ടായി കടലക്കറി ഇണ്ടാക്കി ഞാന് അപ്പവും കടല കറിയും വെച്ചു എല്ലാരും കഴിച്ചിട്ട് പോയി മക്കള് ടി വി കാണണ് ഉം മക്കള് മൂത്താള് അവര് പഠി മൂത്തത് ടെൻത്തിലേക്ക് അയേക്കണ് രണ്ടാമത്തേത് നയൻത്തില് ഏഹ്
പഠിച്ചോളുവോ ഇരുന്നാ
ഉ ഇരുന്ന് പഠിക്കണ്ന്ന് പറഞ്ഞാ ഇപ്പോ അവർക്ക് സ്കൂള് തുടങ്ങിയാർന്ന് പിന്നെ നിർത്തി ഇപ്പ അതാരണപ്പ ടി വി ആണലും പിന്നെ ക്കെന്തൊക്കെ പതിനൊന്ന് മണിയാവും ഇപ്പ ആ റൊട്ടേഷൻലാ പോണേ
ആഹ് ആഹ് ഇനിയിപ്പ സ്കൂള് തുറക്കുവല്ലേ അടുത്ത ആഴ്ച്ച
സ്കൂള് തുറക്കാണ് സ്കൂളിൻ്റേതായ സംഭവങ്ങളൊക്കെ മേടിക്കണം കൊറേൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണ് കൊറേ സധനങ്ങള് മേടിക്കാനനിണ്ടല്ല
ആണ് ഞങ്ങള് എന്തായാലും ആ ഒരു കടമ്പ കഴിഞ്ഞു നേരത്തെ ഞാനും ഇതുപോലെ ആഹ് ആഹ് സമാധാനായി ആഹ് ആന്നാന്ന് ഞാനും ഓർക്കാരോടെ ച ആ പിന്നെ ഇവരുടെ രണ്ടിന്റെ ബുക്കും കൊണ്ട് ഞാൻ ആശുപത്രിൽ പോവായിരുന്നു അവിടെ പോയിരുന്നു എന്റെ കൂടെള്ള എനിക്ക് ട്രെയിനി കുട്ടികളും ഉണ്ട് ഈ ഇത് പഠിപ്പിക്കുന്ന പിള്ളേരു ഉണ്ട് അപ്പൊ അവരെ എനിക്ക് തിനൊക്കെ തരും ബുക്കും പുസ്തകവും എല്ലാം കൊണ്ടുപോയി പൊതിഞ്ഞ് സ്റ്റിക്കർ ഒട്ടിചൺച്ച് തരും ഞാൻ പിന്നെ തിരിച്ചു പോരുമ്പ കുറേച്ചെ പുസ്തകം ബുക്കു ആയിട്ട് കൊണ്ടുവരുവായി ആഹ് ആഹ് അങ്ങനായിരുന്നു പണ്ടൊക്കെ ചെയ്യണെ ആഹ് ഓക്കെ ഓക്കെ
ആഹ്